ഹലോ
ഹലോ
ആഹ് കേക്ക്ണില്ലേ?
ഹലോ
ഹലോ
ആഹ് കേക്ക്ണ്ട്
ആഹ് കേക്ക്ണില്ലേ?
ആഹ് ഇണ്ട് ഇണ്ട്
ആഹ് എന്താ വർത്താനം?
ക്കെ സുഖം
ഉം ചായ കുട്ച്ചോ?
ഓഹ് ചായ കുട്ച്ചു
ഇന്ന് എത്തെനി ചായക്ക്?
ചായക്ക് ഇന്നെത്താ മിച്ചറേനി
ഏഹ് ഏത് മഞ്ഞ മിച്ചറോ?
മഞ്ഞ മിച്ചറ് അപ്പ താത്താനിം കുട്ടിനിം കൊണ്ടാക്കാം പോയിനീ
ഏഹ് ഓല് പോയോ?
ആഹ് ഓല്ന്ന് പോയി
ത്തെ വേം പോയേ?
ഓല് വന്നിട്ട് പെരുന്നാൾക്കന്ന അല്ലേ ഇനോ
ആഹ് ഇനിയിപ്പോ എന്ന വന്ന കുറച്ച് ദിവസം കഴിഞ്ഞിട്ടോ
ആഹ് ഇങ്ങനെ അംഗൻവാടിയിലൊക്കെ പറഞ്ഞേക്കണംന്ന് പറഞ്ഞ് തിങ്കളാഴ്ച ഇൻഷാല്ല അപ്പം കൊടേം ബാഗും നോട്ട് ബുക്കും പിന്നും ഒക്കെ വാങ്ങി കൊണ്ടനി
ഏഹ ഇനി പോയാ മതില്ലേ
ഉം ഇഞ് പോയാ മതി പോണം പറഞ്ഞാടവിടെ ആഹ ഊറ്റത്തിലാണ് പോയതാ.
ആഹ എപ്പളാ പോയേ?
ഓലൊര് നാലരയാണ് ഞാനും ഇപ്പപാടെ കൊണ്ടാക്കികൊടുത്തു.
ഏഹ എന്നിട്ട്ങ്ങള് എത്തിപെരേല്.
ആഹ പെരേലെത്തി പെരേലെത്തിആണ്ട് ഇര്ന്.
ഏഹ അല്ല ഓന അങ്ങനെണ്ട് കാലിന്.
കാല്ന് ഇന്ന് പിന്നെ സുന്ദരവൈദരെ കൊണ്ടോയി കാണിച്ച ഞാൻ.. ഇപ്പൊ കാലിനന്താ മുട്ടിനെന്താ ചെരടക്ക് കൊറഞ്ഞഞ്ളക്കം കുടുങ്ങിവിടടെയും വീണീന വെച്ചോ അവനോട വെച്ച വീണിയില്ലാന്നാ പറഞ്ഞത്.
ഏഹ അപ്പൊത്തെപ്പ അങ്ങനെ.
എന്താ അറിയില്ല ഓന്റെ ചാടികളിയല്ലേ? അപ്പം കാല് കുടിച്ചാണ്ട് ആഹ. ഓൻ ഇന്നലെ രാത്രി സ്റ്റെപ്പ കുത്തിയന്നൊക്കെ പറഞ്ഞീന് ആഹ ഓണ്ട.. കുച്ച കറിയില്ല അപ്പൊ ഇന്നോട് പറഞ്ഞേനി. ഞാൻ ഇവിടെ വന്നപ്പ പറഞ്ഞ അപ്പൊ. അങ്ങനെ പറഞ്ഞിങ്ങാണ്ട്.
ഏഹ്
വാപ്പ വര്ണ് ണ്ട്. വെക്കണ്ടാ വാപ്പാ കടന്നല്ലൂര് പോയതെന്.
ഏത്ത് വെറുതെ.
ആഹ കടന്നല്ലൂര് പോയ് എന്തിനാ പോയത് അറിയില്ല ഏതായാലും പോയി വന്നപ്പ.
ഏഹ പള്ളി പോയിന്ന്.
ഉം പ ല്ല.
ഏഹ
അന്നതെ അന്നെ.
നാളെകല്യാണത്തിന് എല്ലാരും പോണ് ണ്ടോ?
നാളെ നോക്കട്ടെ ഇനഷാള്ളോ പിന്നെ മിന്നുന്റെ കാര്യ. കാനോത്തി നിച്ചയിച്ചിന്.
ഏഹ് എന്ന്.
വര്ണ ശനിയാഴ്ച.
ഏഹ് ശനിയാഴ്ചേ.
ഉം ഓഡിട്ടോറിയടുത്ത് വെച്ചാണ്ടാണ്.
ഏഹ എപ്പൊ?
വൈകുന്നേരംണ് നാലരന്റെ ശേഷാണ് ബാപ്പന്ന്. ചാടുപ്പ എന്നെ വ നേരം. ഉം നാലണിക്കാ.
അപ്പൊന്ന് താക്കാരം പത്തിരി പൊറോട്ട അങ്ങനത്തെൊക്കെ ഐറ്റംസ് ആകാരംല്ലേ.
അതേ കാരം ചോറും ഉണ്ടാവക്കാരം..
ഉം വേകുന്ന ആഹ. ഒല കൊറയാക്കൻണ്ട അതിയാവും.
ഒന്നും അറിയില്ല പറയക്കാരോ പറഞ്ഞില്ല നീ ആണന്ന് പറഞ്ഞു. ശനിയാഴ്ച്ചാണ് പരിപാടി പറഞ്ഞത്
ഏ എന്നാ നിശ്ചയിച്ചേ?
ഇന്നലെ ആ ഓർപ്പിച്ച വച്ച രണ്ട മൂന്ന് കൊല്ലായിനെ.. അപ്പോ ഓന് പോകാനായിന്ന ഉ ഓന പോകാനായിന്ന്. ന രണ്ടാസത്തെീവ്ന്നു ഇപ്പൊ ഒരു മാസം കഴിഞ്ഞു.
തമാസം പോക്കും ലേ.
ആഹ.
അപ്പൊ അതിന്റെ മുമ്പ തന്നെ ഇതാക്കി വെച്ചാര് എന്നാ ഓല്ക്ക് കറങ്ങാൻ പോണേ കറങ്ങാൻ പോകേ ചെയ്യാ
ഏഹ്
കറങ്ങാൻ പോകണക്ക് കറങ്ങാൻ പോകൻ ചെയ്യാലേ ഉം അങ്ങനെ ഉം
ഉം പിന്നെത്തെന്നെ പിന്നെത്താ ചായ
ഇന്ന് ഇബടെ ഞങ്ങൾ പയമ്പ് രാത്രിക്ക് ചപ്പാ പ്പാത്തിണ്ടാക്കരിച്ച് ഇന്ന് ചായക്ക് പയംപൊരി ഉണ്ടാക്കിനി
ഏഹ് രാത്രക് ചപ്പാത്തി ആഹ് ഉം
അപ്പം അതും കൂട്ടി കുടിച്ച്
ആഹ്
ഉം ഇബടെ തറവാട്ടിത്തോരൊക്കെന്നീനി
ഏഹ് അത് ശരി എന്ന് ഇന്നോ
അപ്പ എഹ് ഇന്നലെ
എഹ് എത്തെ വാർതെവന്നെനി
ആഹ് ഒരാൾ കൈ കൊടിഞ് കടക്കീനി
ആഹ്
അപ്പോ അവൾക്ക് ശരിയതിന് ശേഷം ഇപ്പോൾ കാണാൻ വരാ
എഹ് അയിശരി
ഉം ഒരു വണ്ടി- ആഹ് അപ്പൊ സുഖമായിന് വണ്ടി പോയി ആ ചെറിയ വേദനൊക്കെ ഇണ്ട് കുട്ടികളൊക്കെ എടുക്കുമ്പോ അത് വണ്ടി പോയപ്പം വണ്ടി മറഞ്ഞതാ
എഹ് അത് ശരി
അത് പ്ലാസ്റ്ററൊക്ക ഇട്ട് ആ കുറച്ചായപ്പോരു മാസത്തോളം ആയിപ്പോം ഇപ്പൊ റെഡി ആയിനതിം പ്പോ പണിക്കൊക്കെ പോവണ്ട്
ഉം പിന്നെ എക്സറേ എടുത്തക്കിയോ
ആഹ് ഇപ്പൊ കൊറച്ച് മാറ്റണ്ട് ഇപ്പൊ കെട്ടഴിച്ചണ്
എഹ് അത് ശരി കൊറവുണ്ട
ആഹ് കൊറവുണ്ട് അപ്പം ആഹ് അപ്പൊ വന്നീനി കാണാൻ
ആഹ് അഹ് ശരി ഉം ശരി ഞാനൊക്കെ
ചെറിയാ വേ വന്നിനി
ഉം അത് ശരി
ചെറി മാം ആഹ് ഒരാള് പ്രസവിച്ചടക്കാൻ
ആഹ് അത് ശരി
നാപ്പത് കഴിഞ്ഞ്ണ്
അത് ശരി എന്താ കുട്ടി
ആ പെൺകുട്ടി
ഏഹ് പെൺക്കുട്ട്യാ അത് ശരി ഓള് അവ്ടേക്കും
ആഹ് ഓള് അവ്ടെ ഇപ്പം നാപ്പത് കഴിഞ്ഞ്ണ് ഇഞ്ഞ്പ്പൊ വരാനായിണ്
അപ്പൊ കുട്ട്യേക്ക് സ്കൂളും മദ്രസൊക്കെ ഇല്ലേ
അത് അവ്ട്ന്ന് പോകലാ തോന്ന്ണ്
ആഹ് അത് ശെ
അവ്ടെ ചേർത്തേക്ക്യ തോന്ന്ണ് ആഹ്
ഉം
ആഹ് ഇപ്പൊ അവ്ടുന്ന് അവ്ടെ കുറച്ച് ദൂരെ അവ്ടുന്ന് ഇങ്ങട്ട് കൊണ്ടരാൻ കൊറച്ച് പണ്യാ
ആഹ് അത് ശെരി അതൊക്കെല്ലാ സമയം മുയുവൻ അവ്ടെ പോവേ
അവ്ടെ പോവും ആഹ് തൊണ്ണൂ റ് കഴിഞ്ഞാ വെരേക്കാരം പിന്നെ ഇങ്ങട്ട് വെട്ടല് ചേർത്തലേക്കാരം അറീല ഏതയാലും
ആഹ് അപ്പൊ സ്കൂളും മദ്രസൊക്കെ ആണ്ട് ആക്കിണ്ടാവും
ആഹ് അവ്ട്ക്കാക്കീണ്
അപ്പൊ രണ്ടാമത്തേനെ എത്ര നൈസറി ചേർത്തീണൊ?
ഏയ് ഇല്ല അത്പ്പോ അങ്ങനെ അത് ചെറ്യേ ഏ രണ്ട് വയസ്സൊ മൂന്ന് വയസ്സെറ്റേ ആയിട്ടൊള്ളൂ അയിന്
ഏഹ്
ഉം ആഹ് ഒര് വയസെറ്റേ
ഏഹ്
അത് ചേർത്താനായിട്ടൊന്നും ഇല്ല.
നടക്കാന് എറങ്ങീണേക്കും
ആഹ് നടക്കാനൊക്കെ കയ്യും
ആഹ് അത് ശെരി.
ഉം ഇന്നലെ ഇൻ ഇന്ന് ഇൻക്ക് അട്ത്ത പെരേത്തെ കുട്ടി വിളിച്ചീനി.
ഏഹ്
നാളെ ഫ്രീയാണോയ്ച്ചാണ്ട്
ഏഹ്
അത് അട്ത്ത ഓള മോ മകനെ
ആഹ്
എഴ്ത് കൊറച്ച് എഴ്താണ്ട് ഇജ്ജ് എഴ്തിപ്പിച്ചോയ്ച്ചാണ്ട്.
ആഹ് എന്തേ പറഞ്ഞ്
അപ്പോ ഞാന് പറഞ്ഞ് ഇൻക്ക് ഇങ്ങനെ ഒരു പരിവാടിണ്ട് പറഞ്ഞ് ഞാനെ
ആഹ്.
അപ്പോ ഓള് പറഞ്ഞ് ഇന്നാ അനക്ക് കയ്യ്ണെ രാത്രി ആയാലും മതി അ വന്ന്ട്ട് മതി അത് കയ്യോ ചോയ്ച്ച്.
ആഹ്.
അപ്പം ഞാന് പറഞ്ഞ് ആഹ് ഇന്നാ ചെയ്യാ പറഞ്ഞ് പരിവാ ഉച്ചക്കല്ലേ പരിവാടി. അപ്പം ഞാൻ ചെയ്യാ പറഞ്ഞ്ണ് ഓള് ഓക്കെന്തോ ഒട്ക്കോ പോയതാ ഓള്.
അത് ശെരി.
നാളെ രാത്രി എത്തൊള്ളൂ
ആഹ് അപ്പ അതിന്റെ മുന്നേ ചേയിച്ചാനെക്കാരം
അപ്പ അതിന്റെ ആ പിന്നെ തിങ്കളാഴ് സ്കൂളില്ലേ
ആഹ് അപ്പം സ്കൂള്ക്ക്ളെള എഴ്താനേക്കാരം
ആഹ് സ്കൂക്കെയ്തല്ലതാ അപ്പോള് വിട്ടേരർണ് ണ്
ആഹ് അവടെ വേറെ ആര്തു ണ്ടാവിലെകാരോ ആഹ് ഉം അപ്പൊ അങ്ങനെന്ന് ചെയ്യാറങ്ങ് ണ്ടാവു
ഏഹ് ആ ആ ഞാൻ ചെയ്യ ചെയ്യണ്ട് കയ്യാനേ ചിയ്യണ്ട് ർഞ്ഞു ഞാൻ
ഏഹ് അത് ശെരി വർകൗട്ടന്നെ നോക്കിക്കെണ്ടി കയ്യേ ഇല്ലേ അറിയല്ലോ
ആഹ് ചെറ്ത്
ഉം ഏഹ് അൻക്കും കാര്യയിക്കോള്ളൂ
ആഹ് ഇന്നോട് പറഞ്ഞു ഞാന്നാ എഴുതിച്ചോണ്ട് പറഞ്ഞ് ഇജ്ജ്‌ രാത്രി ഒകേ എയ്തിപ്പിച്ചാലും മതി പറഞ് ഇന്നോട്
ഏഹ് അത് ശരി
ഉം വല്ല്യ വർക്ക് ആ ഹോംവർക്ക് കൊടുത്താക്കാരം അപ്പം വർക്ക് ബുകിലൊ ആഹ് ഓക് വർക്ണ്ട്
ഉം രാത്രി വന്നിട്ട് പിന്നെ ടൈംണ്ടാവുലേ
ടൈമില്ല ഓള് കൊറേ നേരാവും പറഞയ് എത്തണങ്കിലേ അപ്പ അങ്ങനെ
പിന്നെ പിറ്റേന്ന് സ്കൊൾകൊവാനാവുബോക് നേരം വെക്കും ചെയ്യും
അപ്പൊ ഞാ പറഞ്ഞു ഞാ ചെയ്തോണ്ട് അർണ് അപ്പോ ആ ആയിക്കോട്ടെന്നാല് ഞാവിട്ടരാർഞ്ഞി ഓൾ പിന്നെ ഫോം വെച്ച്
ആഹ്
വി വിട്ടൊന്നൊന്നും കണ്ടില്ല
ആഹ് വിട്ടേരേക്കും എപ്പഴേലും ഓളെ ഒഴിവിനനുസരിച്ച് വിട്ടരാതന്നാ മ്മൾക്കോളണ്ടല്ലോ
ആഹ് അപ്പോ അയിനസ് വിട്ടന്നോളും ആക്ക പോലെ വിട്ടന്നാതിറഞ്ഞു ഞാൻ
ഉം ഞാന്ന് വിട്ടരനാ പറഞ്ടായിന്ന്
ആ പർഞ്ഞീനി അപ്പോളർഞ്ഞി ആ നോക്കട്ടെ ഇപ്പവിട്ടരാട്ട് അല്ലേ ഞാ നാളട്ടെര്ണ്ട് അർഞ്ഞി
ഉം അത് ശെരി
അപ്പൊ പിന്നെ ഓളെ സൗകര്യത്തിന ൻസരിച്ചല്ലേ
ആഹ്
അപ്പൊ പിന്നെ ആ ആയിക്കോട്ടെ അങ്ങനെണ് അങ്ങനെ മതിഅർഞ്ഞി ഞാന്
ആഹ് ആഹ് അത് പിന്നെ ഹ് രാവിലെ വിടാണ് പിന്നെ ഉച്ചന്റെഷം നോക്കണ്ടേരൂലേ
ആഹ് ഉച്ചവരെ പരിവാടിക്ക് പോവുബ പിന്നെ ഉച്ചനേഷം ആ രാ ത്രി ഒക്കെ നോക്കണ്ടേരും അതിനൊന്നും ആ ആങ്ങട്ട് പോയ നിക്കണ്ടേരും അവിടോളമ്മ മാത്രള്ളു
ഏഹ് അത് ശെരി ഇമ്മക്കാരെലുംണ്ടാവുലേ
ഏഹ് അറിയിണ്ടാരാക്കാരം
ഉം ഉം
അപ്പ ഞാൻ വന്ന ചെയ്ത് ആ നോക്കട്ടെ ചെയ്യ കാര്യ ആവല്ലോ ഉം ബുക്ക് ക്കെങ്ങനെയെ അറിയ ഒന്നാം ക്ലാസ്സിലകണം പിന്നെ ഇപ്പ എങ്ങനെ ബുക്കപ്പൊ ബുക്കൊക്കെ മാറീന്ന് പറന്നേക്കേട്ടു
ആഹ
മാ കൊറേ ന്നാആ
അതൊക്ക മറാകാണ്ടു
ആ ബുക് ആ മലയാളൊക്കെ നല്ല മാറ്റാണ്ട് ഇപ്പം നല്ല കട്ടിയ മലയാൾത്തിനൊക്കെപ്പോ
ആ ആ
അപ്പ ഞ നമ്മള് പഠിച്ചസമയത്ത്ല്ലതൊന്നല്ല ആഹൊക്കെപ്പൊ ഏഹ്
ഓൻണ്ടടേ
ആഹ ഓൻ ണ്ട് തോന്ന് അറി യാവും മാനെ പർണ് ണ്ടാവും ഇണ്ട് തോന്ന്ന്. ഇനിയിപ്പോ തോ ണ്ട് തോന്നുണ് ഓൻ കളിച്ചാ പോലൊന്നുല്ല അവിടന്നെഫുള്ള് കുത്തർക്കലോന്
ഏ അഹ് ശെരി അഹകു പോലകണ്ടല്ല... ഉം
ഏതായാലും ഞാൻ കൊറച്ച് കഴിഞ്ഞിട്ട് പോയക്കണം വിചാരിച്ചിണ്ട്
ആ എവിടെ പോയൊക്കേണ്ടി വർക്ക് കിട്ടാതെന്നെ ഏ എന്താ ഉം ഉം ഉം